ഹലോ. ഹലോ
ആഹ് കേൾകാണില്യേ
ആഹ് അതെ. കേൾക്കുന്നുണ്ട് കേള് കേൾക്കുന്നുണ്ട് ഓ വിശേഷം ഇങ്ങനെ ക്കെ അങ്ങ് പോവ്ന്ന് ഊണ് ഒക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു
ആഹ് എടക്ക് ഇച്ചിരി തെരക്കായിരുന്നു എനിക്ക് വേറെ ഓഫീസ് സ് വരെ ഒന്ന് പോകണമായിരുന്ന് ഒരു കാര്യം അന്വേഷി ക്ക്യാനേ അന്ന്രരം പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോണവായ്രുന്നു അതുകൊണ്ടാ വിളി ക്ക്യാഞ്ഞത് ഞാന്
ആഹ് ആഹ്
ർട്ടിഫികറ്റിൻ്റെ കാര്യം തെരക്കാൻ വേണ്ടീട്ട് പോയതാ അത്
ആഹ്
അങ്ങനെ പോയി എല്ലാം ശരിയാക്കിട്ട് തിരിച്ച് വന്നു
ഉം ജോലി ക്കെ തീർന്നോ
എന്തോ
ജോലികളൊക്കെ കഴിഞ്ഞോ
ജോലികള് ഉച്ചവരെ ഉള്ളത് കഴിഞ്ഞ് ഇനി ഉച്ച കഴിഞ്ഞ് കൊറച്ച് ജോലിയും കൂടോക്കെ ഒണ്ട് മുറ്റം തൂപ്പും വെള്ളം ഒഴിക്കലും മൊക്കെ ഉണ്ട്
ശരി
കുറച്ച് കൃഷിയും കാര്യങ്ങളും ഉണ്ട് അതിനൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണം ഏതാ
വൈകിട്ടോ
ആഹ് മുറ്റംതൂക്കലുണ്ട് മാവ് ക്കെനിക്കുന്നെകൊണ്ട് കരിയിലായ എപ്പോഴും വീഴും അപ്പൊ അതെല്ലാം തൂക്കണം പിന്നെ പി മാങ്ങ ഈ വിളഞ് കഴിഞ്ഞാ അങ്ങ് പുഴുവാട്ടോ അപ്പൊ അതെല്ലാം കൂടെ കിളികള് കൊത്തിയിടും പിന്നെ അതെ എല്ലാ നുള്ളി പറക്കി കളയണം അങ്ങനെ മുറ്റ മൊത്തം അങ്ങ് വ സ്റ്റാവുവ മാങ്ങയുടെ എല്ലാവേ അതുകൊണ്ട് അതൊരു ജോലിയാ
ആ ആഹ് മുറ്റത്താ മാവ്
ആ മുറ്റത്ത് മാവുണ്ട്
ഉം വലിയ വലിയ
എല്ലാം കൊഴിഞ്ഞുവീണു ആഹ് വലിയ മാവാ രണ്ട്മൂന്ന് മാവ് ഒണ്ട് അപ്പുറംഇപ്പുറം
ഇപ്രാവശ്യം നല്ല മാങ്ങണ്ടില്ലേ എല്ലായിടത്തും നല്ലണ്ണം കഴ്ച്ച്ക്ക്ണ് മരം ഉം
എല്ലായിടം ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോ ആർക്കും മാങ്ങ വേണ്ട കാരണം മഴ. മഴപെയ്യുമ്പോ ഇപ്പോ എല്ലാ വീട്ടിലും ഉണ്ട് അതുകൊണ്ടാ. മാങ്ങായൊന്നും വേണ്ട.
ഉം ഇപ്പോ കടകളിലെ മാങ്ങക്കൊക്കെ ആ വില. കുറവാണ് രണ്ട്. കിലോന് നൂറ് രൂപക്കെ ഉം രണ്ട് കിലോന് നൂറൊക്കെ ഉള്ളൂ പിന്നെ മുമ്പക്കെ മാങ്ങ ഇരുന്നൂറ് മുന്നൂറ ഇരുന്നൂറ്റ ണ്ടേനല്ലാ
അത് ഈ മാങ്ങയുടെ തുട ക്ക സമയത്ത് ഭയങ്കര വില ആയിരിക്കുമല്ലോ. ഇപ്പൊ എല്ലാത്തിന്റെയും വില കുറഞ്ഞു.
എല്ലായിടത്തും ഉണ്ട് ആർക്കും വേണ്ട അതാണയ്ക്കാരം
ടത്തും ഉണ്ട്.
ഉം
എല്ലായിടത്തും ഉള്ളത് കൊണ്ട് മാങ്ങയൊന്നും ആർക്കും വേണ്ട. പിന്നവിടെ എന്തൊക്കെയുണ്ട് ജോലിയൊക്കെ ഒതുങ്ങിയോ.
ഇവിടെയൊക്കെ കഴിഞ്ഞു ഉം മ്മ് മീന് ആ മീൻ. കൂന്തള്
ആഹ്
കൂന്തള് ഫ്രൈ
ഫ്രൈ വെന്ത ആഹ്.
പിന്നെ അത് മറ്റേ കുമ്പളങ്ങ തേങ്ങ അരച്ച കറി.
ആഹ് കുമ്പളങ്ങ ഒക്കെ ഉണ്ടോ.
ആഹ് പച്ചക്കറി കടയിൽ പോയിട്ട് ഉം നേരത്തെ അത് ഇവിടെ ഒക്കെ ഓ ഞങ്ങൾക് സ്പെഷ്യൽ ഒന്നുമില്ലായിരു എന്നാ ഞാന് വാഴക്കാ തോരൻ വെച്ച് മോര് കാച്ചി.
പാവയ്ക്ക എന്താ എന്താണ് കൈപ്പക്ക.
പാവയ്ക്ക അല്ല വാഴക്ക വാഴ. വാഴ കാ വാഴക്കാ തോരൻ വെച്ച് ആ പച്ചക്കായ തോരൻ വെച്ച് പിന്നെ മോരും കാച്ചി ചമ്മന്തി അരച്ച് പിന്നെ ഇന്നലത്തെ ഒരു ശരി ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു
മോര് കറിയാ
ആ മോര് കറി മോര് കറിയാ മ്മളെ പുളശ്ശേരില്ലേ പുളശ്ശേരി
ആഹ
ആ അത് തന്നെ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാ കൂടെ ഇട്ട് തേങ്ങായും കൂടി ഇട്ട് അരച്ച് പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ട് അരച്ച് മോര് കാച്ച് അല്ലേ പിന്നെ അല്ലാതെ നമുക്ക് മോര് കാച്ചവല്ലോ
പില്ലെ അങ്ങനെ അത്ര അറിയില്ല മോര് ഉണ്ടാക്കുന്നത് ഉം അ കൊറച്ച മുമ്പ് എന്നോ യൂട്യൂബിൽ കണ്ടുണ്ടാക്കിരുന്നു
പിന്നെ ഈ തേങ്ങ അരക്കാതെ വെക്കുവല്ലോ മോര് കറി
ആ മോര് മോര ഒഴിച്ചിട്ടാ വെക്കലത്
ആഹ തൈരുമുണ്ട് തൈരുമുണ്ട്
ഏ തൈര് കലക്കല
തൈര് ഒടച്ചിട്ട് ചാറിനകത്തോട്ട് ഒരടി കൊടുത്താതിയാ വെള്ളം ഒഴിക്കത്തില്ല, തൈര് മാത്രം നമ്മള് തേങ്ങ അരച്ച കറി വെക്കുന്നെങ്കി ആ അരപ്പിന്റെ കൂടിട്ടി തൈരും കൂടി ഇട്ടങ്ങ് ഒരു അടിയടിക്കും ജാറിനാത്ത് ഇല്ലെങ്കി ഇല്ലെങ്കി നമ്മള് ഒടയ്ക്കുന്ന സാധനം ഒണ്ടെങ്കി ആ തൈരൊന്ന് ഒടച്ച് ചേർത്താലും മതി.
ആഹ് ആഹ്
അങ്ങനെ പിന്നെ, ആ മോര് കാച്ചി തേങ്ങ അരച്ചുള്ള മോര് കാച്ചി പിന്നെ തേങ്ങ അരയ്ക്കാതെയും മോര് കാച്ച് വല്ലോ
ആഹ്
അങ്ങനെ അതെല്ലാം ഒണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞ് ഞാനിലെ ഓഫീസില് പഞ്ചായത്തിലൊക്കെ പോയേച്ച് തിരിച്ചു വന്ന് ഊണും കഴിഞ്ഞ് ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കാന്ന് പറഞ്ഞിരുന്നതാ. ഇനീ എന്നിട്ട് വേണ്ടേ ഇനി അടു ത്ത ജോലിക്ക് എറങ്ങണ്ടായോ?
മം ഞമ്മക്ക് വീട്ടിലിങ്ങനെ ജോലി എത്ര എട്
തീരത്തില്ല അതാ എങ്ങോട്ട് തിരിഞ്ഞാലും ജോലിയാ. പെണ്ണുങ്ങക്കതാ പറഞ്ഞ ട്ടുള്ളതെ എങ്ങോട്ട് തിരിഞ്ഞാലും ജോലിയാ. എന്ന് വച്ച് നമ്മൾ അങ്ങോട്ട് ആന്ന് ഒര് റസ് സ്റ്റൂല്ലാ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരി ഞാലു എൽ
ഇപ്പം സ്കൂളും കൂടി ഇല്യാ ത്തോണ്ട് കുട്ടിയാളും കൂടെ ഉണ്ടായതുകൊണ്ടേ കൂടുതൽ ജോലിയാ.
ആന്ന് ആന്ന് പിള്ളേരും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ അഹ് ഫ്രീയാവും രാവിലെ ഉച്ചയൊക്കെ ആവുമ്പോഴേ നമ്മടെ ജോലി പക്ഷെ ഇതങ്ങനല്ലല്ലോ പിള്ളാര് കൂടള്ളതോണ്ട് അവര് വെള്ളം കുടിക്കണ്ട ആന്ന് ആന്ന് ഉയ്യോ ആ ആന്ന് ആന്ന് ഓരോ ആവശ്യത്തിന് വരേം ചെയ് ചെയ്യും അന്നിട്ട് മോനാണെങ്കി ഇങ്ങട്ട് വന്നിട്ട് ഓരോ ഗ്ലാസും എടുത്താ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങുപോകും. എന്നാ അത് എടുത്ത് വെക്കത്തില്ല. പിന്നെ അടുത്ത ഗ്ലാസ് എടുത്താ പിന്നെ അടുത്ത വെള്ളം കുടി
മം ഇവനും അങ്ങനെ തന്നെ
ആ അതുകൊണ്ട് ഞാനങ്ങു വഴക്ക് പറയാ എടുക്കുന്ന സാധനം അങ്ങ് തിരിച്ചുകൊണ്ടുവന്ന് അതുപോലെ വെയ്ക്ക്
ആ ഓരോ ആവശ്യത്തിന് ഓരോ പാത്രങ്ങൾ എടുക്കും
പാത്രങ്ങള എടുക്കുന്നെ ഞാനാ ഞാനായിന് വഴക്കു പറയും മോനെ നീ എടുക്കുന്ന പാത്രം നിനക്ക് തന്നെ അങ്ങ് കഴുകിയൊക്കെ അടച്ചുവച്ചൂടെ അപ്പോ കുഴപ്പമില്ല ല്ലല്ലോ ആ അത് അം അങ്ങോ തട്ടടുത്ത് വെക്കും എന്നുപറഞ്ഞോണ്ട് അയാളങ്ങ് പോവുന്ന പിള്ളേര് ആ ആന്ന് ആന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ജോലിയും നേരത്തെ ഒതുക്കും
ഉം ഉം ഞാന് സ്കൂൾ പോവ്ണന്ന് ഞാൻ നേരത്തെ പതിനൊന്നണി ആവു കൂടുതൽ ജോലിയണ്ട് തീർക്കും പിന്നെ ആരുല്ലല്ലോ ശല്യം ചെയ്യാന്
ആന്ന് എല്ലായിടും അത് തന്നെ നേരത്തെ ഉച്ചയ്ക്ക് മുമ്പേ നമ്മള് ജോലി ഉതുക്കി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം ഇതങ്ങനല്ല ഇത് നമ്മക്ക് അങ്ങോട്ട് ങ്ങനെ തിരിയുന്നെല്ലാം ജോലിയാ
ഉം
അങ്ങനെ ഇനി മുറ്റം തൂക്കാൻ എറങ്ങണം അല്ലാതെ കൊറേ ജോലികളൊ ക്കെ ഒതുങ്ങി ഇനി ചായക്ക് ചായ ഉണ്ടാക്കണം
ഉം ചായ കടിയൊക്കെ ഇണ്ടാ
ഓ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കടി എന്തെങ്കിലും കടേന്നങ്ങാനും മേടി ആഹ് കടേന്ന് എന്തേലും വാങ്ങിക്ക ത്തെയുള്ളു ആഹ് ആഹ് ഇനി എന്തെങ്കിലൊന്ന് കടേന്ന് മേടി അന്നേര ചയെടെ കൂടെ അതാവുവല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയ ഉള്ള കൊറച്ചു കൊറച്ച് ജോലികളുണ്ട്
ആഹ് രാത്രിക്ക് വേറെ ഫുഡാ ഉണ്ടാക്കല്
രാത്രിയിലത്തേക്ക് വേറേ ഫുഡല്ല ഞാന് രാവിലെ ചോറ് തോനേ വെച്ചായിരുന്നു വൈകിട്ടത്തേകും കൂടെ ഉള്ളതങ് വച്ച് എനിക്ക് ഈ വൈകുന്നേര കൂടെ ഒന്നും പരിപാലികുന്ന ഇഷ്ടല്ല
എനിക്കും അങ്ങനെ തന്നെ വേ ആ സമയത്ത് ഒരു മടിയാണ്
ആന്ന് ആ സമയത്ത് മടിയാ പിന്നെ ഇന്നലെയാണ് എനിക്ക് വക്കേണ്ടിവന്നത് കാര ഉച്ചക്കലത്തേക്കുള്ള ചോറെ ഉള്ളായിരുന്നു ഉച്ച കഴിഞ്ഞു ചൊ വൈകട്ടത്തേക്ക് ചോറില്ലഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വന്നു
ഉം നമ്മള ഒന്നായിട്ടാണ്ട് വെക്കും പിന്നെ രാത്രി വേറെ ഉച്ചക്ക് വേറ
ആഹ് ചെല ആന്ന് ചെല ദിവസങ്ങളിൽ വ ഇങ്ങനെ ഒരു പണി കിട്ടും. ഉച്ചക്കലത്തേക്ക് ചോറ് ഒള്ളെങ്കി പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഒര് കാപ്പിയോ അല്ലെങ്കി ചെലപ്പോ കഞ്ഞിയും പയറും ആക്കും.
ആ
അങ്ങനെ
ഞങ്ങള് ചെലപ്പം രാ ത്രി എന്തേലും സ്പെഷ്യ സ്പെഷ്യല്ണ്ടാക്കും അല്ലെങ്കി പൊ റത്ത്ന്ന് എന്തേ ങ്കിലും വാങ്ങും.
ഉം ഹൂം അ എ ചെല ദിവസങ്ങളി പിള്ളേർക്ക് തന്നെ ഒരു മടുപ്പാവല്ലോ ചോറ ആ ആ രാവിലെ ഉച്ചയ്ക്കും വൈ അല്ല ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് അങ്ങനെയൊക്കെ ആവുമ്പോ ചെല ചെല ദിവസങ്ങളിൽ പൊറോട്ട എന്തേലും മേടിച്ചു കൊടുക്കും.
ഉം ഷവർമ്മ പൊറാട്ട
ആ അത് പിള്ളേർക്ക് പിള്ളേർക്ക് ഇങ്ങനെ തുട അതാ പിള്ളേർക്ക് ഇഷ്ടവാ
പൊറത്തുള്ള
ആന്ന്പ്പോ പിള്ളേർക്ക് പൊറത്തെ ഭക്ഷണം മതി നമ്മള വീ ട്ടിലുണ്ടാക്കുന്നത് വേണ്ട
ആഹ് അതന്നെ പറഞ്ഞത് ഉം ഷേ നല്ലതല്ലര്ന്നും പൊർത്ത്ത്ത് വേം അസുഖങ്ങള് വരും.
പിന്നെന്തുവാ ഈ വാ കുഴിമന്തിയുടെ കാര്യാ യേ എപ്പഴും പറയുന്നത് ആടെ മോള്
കുഴിമന്തി എപ്പളും കഴിക്കാൻ പറ്റൂല ഞമ്മക്ക്.
ഴിക്കാ കൊള്ളത്തില്ല ഈ അജനാമോ
ആ ഞമ്മക്ക് ആ ഞമ്മക്ക് ഫൂതി ഉണ്ടാവും. പൊറാട്ട വാങ്ങി കഴിക്കന്നല്ലാതെ. പ്പോഴും കഴിക്കാന് പോവാ
ഓ ഞാനും പറ അമ്മളും അങ്ങനെ എപ്പഴും ഒന്നും മേടിക്കത്തില്ല പിന്നെ ഈ പിള്ളാര് നിർബന്ധം പിടിക്കുവാന്നങ്കില് ങ്ങാനു ഒള്ളു കുഴിമന്തി വേടിച്ച് കൊടുക്കുന്നത് കുഴിമന്തീം പിന്നെ ചില ദിവസങ്ങളില് പൊറോട്ട.
നല്ല രുചിയാണ് കരുതും ലെ
ആന്ന് അതീ ഇങ്ങനെയൊക്കെള്ള സാധനങ്ങൾ ചേർ രുചി കൂടുന്നത് നമ്മള് മേ
അതന്നെ ആഹ് നമ്മള് വീട്ട്ത്തെ രുചി ഇണ്ടാവൂല അറിയാ. വീട്ടിലേഡിക്കി. ആ അത്ര ഉണ്ടാവൂലാന്ന് പറയ
ആ പിള്ളേർ പിള്ളോരല്ലാം അത് തന്നെ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ
മീ മീനും പറ്റൂലല്ലോ പത്ര കിട്ടിയ കൊന്ന്
ആ അതാ മീൻ പിന്നെ വറുത്തൊക്കെയാണെങ്കി പിള്ളേർ കഴിക്കും കറി വെച്ചാലും വലുതായിട്ട് കൂട്ട അല്ല
മ് മ്
പിള്ളേർക്കെല്ലാം പ്രത്യേക സ്വഭാവങ്ങളല്ലയോ
മ് ഞമ്മളെ
പണ്ടത്തെ പോലെ പണ്ടത്തെ പോലൊന്നും അല്ലല്ലേ ഇപ്പൊ പിള്ളാർക്ക് അന്ന് അതാ പഴയതുപോലെ ഒന്നു അല്ല ഞങ്ങ കന്ദരമന്ദരം കാണുന്നതാ വേണം
മ്
അങ്ങനെയൊക്കെ ഇരിക്കുന്ന ജോലി വല്ലോം ഉണ്ടോ വൈകിട്ടത്തേക്ക്
ജോലി ഒന്നുല്ല്യാ ഒക്കെ ഉച്ചക്കന്നെ ഒക്കെ റെഡിക്ക് വെച്ചിട്ട്
എല്ലാം തീർന്ന് ജോലിയെല്ലാം ഒതുക്കി.
ഉം
ഓ വൈകിട്ട് തൂപ്പൊന്നും മുറ്റം തൂപ്പൊന്നും ഇല്ല.
ഇല്ല ഞൻ രാവില് രാവിലെന്നെ അടിക്കും.
എല്ലാം കഴിയും ആ അതുകൊണ്ട് എന്തായാലും ഇനി എവിടെയെല്ലാം റെസ്റ്റ് എടുക്കാലോ സിനി ടി വി കാണത്തില്ലയോ.
ആഹ് ടി വി കുട്ടികള് കാണണ്ട് അപ്പഴാ അമ്മക്ക് പോയി അവ മാറ്റാൻ പറ്റുല്ലല്ലോ
മാറ്റൻ പറ്റത്തെ. ത് ശരിയാ പിള്ളേർക്ക് കാർട്ടൂൺ ആയിരിക്കും. സിനിമയാന്നോ. ഞാന് ചില സമയത്തൊക്കെ ഇര്ന്ന് സിനിമ കാണും.
ഓ.
അ ആ.
ആ ഓര്ക്ക് ഒരാക്ക് ഒന്ന് ഒരാ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
രാക്ക് വേറ. സിനിമ ടീ
ഫോണിലും കാണും ല്ല എവിടെ അത് തന്നെ
ത്‌ കാണോ
ആ ഞങ്ങള് നല്ല തീ ഇ പോയി കണ്ടില്ലേ വാഴാ ചൂ കണ്ടായിരുന്നു സീരിയല് അ ആ ഞാൻ സീരിയല് കാണത്തില്ലകേട്ടൊ സീരിയല് കണ്ട്കഴിഞ്ഞാപിന്നെ തുടർ ചേട്ടൻ പോയി കാണണോന്ന് തോനുന്നു അതുകൊണ്ടാ സിമ്മി വില്ല് കണക്കുല്ല ഹലോ കേക്കാൻ പറ്റത്തില്ലേ
ങ്ങള് സീരിയലാണോ അ
ആ ഞാൻ കാണത്തില്ല സീരിയല് കാണത്തില്ല ഞാൻ സീരിയല് കണ്ടാലേ നമ്മള് തുടർച്ചയായിട്ടും കാൺണോം തോന്നും
എന്റെ മോള് കണ്ടു തിയേറ്ററിൽ പോയി അ ഞാന് ശേർ അത് മൂന്നാറ ന്ന കണ്ടി
ആ ആഹ
ഒന്ന് മാത്രണ് ആ കേണ്ട്